എന്തക്കണ്ട്? തെരക്കിലാണോ?
ഏയ് തേര്ക്കിലൊന്നല്ല. പറി എന്താ വർത്താനം. എന്താ വർത്താനം വേണ്ടാ.. എന്താ വർത്താനം
എന്താ.. ല്ലർത്താനം ഇയ്യ് തെര്ക്കിലാ
അല്ലെയ്‌ ഞാൻ തെര്
മ്മ് കുട്ട്യാളൊക്കൊർങ്ങിയോ?
ആഹ് കുട്ട്യാളൊക്കൊർങ്ങി
ഉം ഉം വൽ വൽതോ.
ലിയോണ അടി ലിയോണ് വെറുത പറ്യ, പ്പോയിക്കോ അങ്ങട്ട്, ആ ചേച്ചി നെ വിളിച്ചാ ന്നാല് ചേച്ചിനെ വിളിച്ച ഹലോ. ഹലോ.
ആ
ആഹ എന്റെ കുട്ടികളാ.
ആ ഓലോക്കൊറങ്ങി.
ആ.
ഭക്ഷണഴിച്ചാ.
ഇല്ലഡീ, സമയായില്ലല്ലോ.
ഉം ന്നെന്തേനി.
ഇന്ന് മീന് കറി പിന്നെ, വെണ്ടക്ക ഉപ്പേരിം
ഉം വെണ്ടക്കെങ്ങനെ ഉപ്പേരി തേങ്ങട്ടാണ്ടോ?.
അത്ൻ്റെ ഫ്രണ്ട്ണ്ടാക്ക്യ
ആഹ.
ആ
പിന്നെ ഞാ ഏഹ.
അൻക്കെന്തേന്നുന്ന് ഫുഡ്.
ഇന്ന് വേണ്ടക്കകറിം മീൻ പൊരിച്ചൊംമാത്രേള്ളൂ.
ഏ.
പിന്നെയ്, ഞാഅൻക്കെന്തിനാ വിളിച്ചറിയോ.
ഉം.
ഇജ് എങ്ങനെയാ വണ്ടിയൊക്കെ പഠിച്ചേ, ഇൻക്കൊന്ന് വണ്ടി പഠി.
ഞാൻ കാറോടിച്ചു ബടെ.
അവട പഠിച്ചോ.
മ് ലൈസൻസ്ട്കാൻ വടെ ഭയങ്കര പൈ
ആഹ അപ്പൊ ഔട്ത്തെട്ത്തിട്ട് കാര്യണ്ടോ വടെ.
ഇൻക്ക് നാട്ടിലുണ്ടല്ലോ.
കാറിന്റെണ്ട് ലെ, ആഹ്.. ഇജ് അയ്ന് ഇവിടൊക്കെ പഠിച്ചീനല്ലേ ലേ..
ആ പക്ഷെ ഇൻക്ക്, ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡൻറ് എന്താ ഇതില്ലേനോ എന്താ പറയാ ഓട്ടാല്ല ആ ഒരു ധൈര്യം. ഇപ്പോ ഇപ്പന്നോട്ടും ഇപ്പം ധൈര്യണ്ട്. ഇവിടാ പിന്നെ വണ്ടിയായപ്പോ പിന്നെ പഠിപ്പിച്ചന്ന് കാക്കു
ആ വണ്ടി വാങ്ങിയോ?
ആഹ്
ആഹ, അപ്പൊ പിന്നെ അവനാന്റന്നെ ആവുമ്പോ അമ്മക്കു.
ആഹ് ആരാന്റാവുമ്പോ നമുക്ക് ഒര് ഇുതിണ്ടാവൂല ഇത് അവനാന്റെആകുമ്പോ നമുക്ക് എത്ര ഓട്ടാലോ.
ആ ഇപ്പൊ ഒരു പേടിച്ചാതെ ഓട്ടും ചെയ്യാ.
ആ കാക്കൂക്ക് കാക്കൂ കൂടെ ലൈസൻസ്. എടുത്തേനേഷം വേ വണ്ടിവാങ്ങി അപ്പൊ പിന്നെ ഞ്ഞി കാക്കൂക്ക്ന്നെ പഠപ്പിച്ചാൻ ധൈര്യാണ് അപ്പ പിന്നെ അങ്ങനട് പഠിച്ചു.
ഉം കാക്കൊട്ടോ?
ആഹ് ആഹ് കാക്കു അന്നെല്ലേ ലൈസെൻസ് എടുത്തെ ആദ്യ എടുത്ത്.
ആ ആദ്യവിടെ നാട്ടിലോട്ടുലേനല്ലോ?
ക്കാകുഓട്ടേന്നു പക്ഷെ നാട്ടില് ഞങ്ങക്ക് സ്വന്തായിട്ട് വണ്ടില്ലേന്നല്ലോ കാറ്.
ആ ആ
പിന്നെ അത് ഇവിടെ ഒക്കെ ഓട്ടോമറ്റിക്കല്ലേ നാട്ടില് പിന്നെ മാനുവലല്ലേ.
ഓട്ടൊമാറ്റിക്കാണ്.
ഇവിടെ ഓ മാനുവൽ ഇല്ല ആരടുത്തൂല്ല.
ഇവിടെ എന്റെ മുത്തശ്ശിയോട്ടു.
ഞ വോട്ടിൽ കൊണ്ടുവോ എല്ലോട്ത്ക്കും.
ആഹ് ഓന്റെ വീട്ടിക്കും മഞ്ചേരിക്ക് അങ്ങനെയൊക്കെ ഓ കാരായിട്ടപ്പോ വീട്ടു പോവാനും മഞ്ചേരിക്കും.
ആഹ് അവിടെ ഏതൊരു ഡിസൈ
ഇവിടെപ്പോ രണ്ടെണ്ണണ്ട് ആ ഉം ഓട്ടോമിറ്റിക്കിന്റെ.
ആഹ്
അതോൽക് കൊണ്ടൊവാന്
ഉം രണ്ടും ഓൽതന്നെ
ആഹ് ഒന്ന് മൂത്തച്ഛിക്ക അങ്ങെടുത്തത്. മറ്റത് കാക്കാന്റെന്നെയാണ്.
അപ്പൊ രണ്ടും മറ്റേതോട്ടോള്?
ഏയ് ഇത് ഇത്തടെയാണ് ഓട്ടലൊട്ങ്ങ്യെ അപ്പൊ എനിക്കും വണ്ടി പടിക്കണം. അപ്പ എങ്ങനെയ പടിച്ചീനി. ഇവിടെ നാട്ടിന്ന് സ്കൂട്ടിയൊക്കെ എങ്ങനെയാ പഠിച്ചീനീ പറയാ വണ്ടി
ആഹ് ചെറുപ്പത്തി പഠിച്ചല്ലേ ഇനി ഇജ്ജ് ഈ ഓട്ടം കാർ ഓട്ടി പഠിച്ചാ നോക്ക്. കാറിലെ ലൈസൻസ് എടുക്കാൻ കൊടുത്തോക്ക്.
കാറ് നമ്മക്ക് കാറാവുമ്പോ നമ്മുക്ക് എല്ലോടത്തും മാനേജ് ചെയ്യണ്ടേ?
എന്ത് ബൈക്ക് എങ്ങനെയാണോ അതേപോലെന്നെ കാറ്.
അല്ല കാറെന്നാ കൊറച്ച് വല്യ വണ്
അത് നമ്മക്ക് തോന്ന ഞമ്മളയിൽ ഇരിക്കുമ്പോ നമ്മക്ക് ഒക്കെ ആ വണ്ടി ചെറുതായിട്ടന്നെ തോന്ന അത് കാറും ബൈക്കും നോക്കണല്ലോ.
ആ ബൈക്കർഞ്ഞ നമ്മള് അത്ര വീതി വലിപ്പം ഒന്നു
അതാ വെലിപ്പം വീതി ജ് നോക്കണ്ടേ ഇജ് പഠിച്ചോ അയ്നിപ്പം അളിയാക്കാനോട് പഠിപ്പിച്ചെരാൻ പറയ് അല്ലെങ്കിൽ എന്താ പറയ ഇവിടെ പോയിട്ട്
ഇവിടെ അടുത്തുണ്ട് സ്കൂൾ ഇണ്ട് സുഖാണ്.
ഇജ്ജൂടെ പിന്നെ ആരെ കാത്ക്കാ
അവിടെ വീട്ടത്തെലെറെ സുഗാണ് ഇവടെ ഓലൊക്കെ അങ്ങനെ പോയിക്കാണ്ട് പഠിച്ചതാണ്. ഇവിടന്നന്നെ
ഇന്നെ പക്ഷെ ഓല് പറ്റിച്ച്ക്കേനു ഇന്നോട് പറഞ്ഞ് എനിക്ക് ലൈസൻസ് എടുക്കാല്ലൊതൊക്കെ ഓല് പഠിപ്പിച്ചന്ന്. അങ്ങട്ടോക്ക് ഇങ്ങട്ടോക്ക് പർഞ്ഞ്ട്ട് ലൈസൻസ് എടുക്കാനുള്ളത് വരെ ഓല് പഠിപ്പിച്ചെന്ന് റോട്ടിക്കെറക്കാൻല്ലെ ധൈര്യം എനിക്ക് ഡ്രൈവിംഗ് സ്കൂളാര് തന്നില്ലേന്ന്. പക്ഷെ എന്നാലും എങ്ങനൊക്കോ ആയിട്ട് ഞാം കൊണ്ട് പോവൂലെ? കൊണ്ടോകും പക്ഷെ ഓര് എന്താ പറയാ ഇത് മാണോ ചത്തട്ട് മാണോ മാണ്ടേ വിചാരിച്ചോണ്ടുള്ളൊര് പഠിപ്പിച്ചലേന്. ഉം പിന്നെ അയ്നേഷം എന്താ പറയ ഇപ്പളാണ് ഞാൻ ശരിക്ക് കോൺഫിഡൻസോട് കൂടെ ഓട്ടാൻ തുടങ്ങിയത്.
തുടങ്ങിയത് ല്ലേ പിന്നെ ഒരാള് ധൈര്യത്തിന് നമ്മളത്ങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ടായാലമ്മ
ഉം ഇനി ഇപ്പടെ ഇനി നാട്ട് വന്നാലും വണ്ടിട്ക്കാറി ആ ഒരു മാസത്തിനല്ലേ വരൊള്ളൂ അപ്പൊ പിന്നെ ഒരു വണ്ടിട് ത്തിട്ട് ഓട്ടെ കൊണ്ട് ടക്കാ ഇനിയിപ്പം എന്താ ബൈക്ക്മ്മലിൽ നാലാളും വച്ച് പോക്കടക്കൂല്ലല്ലോ
ആഹ് അത് ഇങ്ങനത്താവുമ്പ ചെറിയ കുട്ട്യേലാവുമ്പളെ ഒരു കുട്ടികളെ ഒന്ന് കടത്തിക്കാണ്ട് അങ്ങനേം പോവാ.
ഉം
ഒറങ്ങണമെങ്കിലൊക്കെ ഒറങ്ങാൻ ചെയ്യാലോ
ഇതിപ്പോം ടൂ ടു ബാക്കിലിരിക്കും പെണ്ണിനെ കാർ സീറ്റിലിരുത്തും
ആഹ്
വന്നില്ല
അല്ലെ മറ്റേ വായിക്കുമ്പലും തുമ്മലൊക്കെ കുട്ടികൾ ഒറങ്ങിയാലേ നമുക്ക് ഓലയും പുടിക്കണം അത് ഭയങ്കര കതിടല്ലേ ഉം ഉം രണ്ട് കുട്ടികളൊക്കെ ആവുമ്പോ പിന്നെ ഒരു കാറിന് നിർബന്ധാണ് ഉം ഞാന അപ്പ ഇജ്ജ് എങ്ങനെയെ പഠിച്ചതാ വോ എങ്ങനെ അറിയാൻ വേണ്ടിട്ടേ ഈ അന്നൊക്കെ ചെുപ്പത്തില്ഇങ്ങളെ അവടെ ഗ്രൗ ഇങ്ങനെ അങ്ങനെ പഠിചീല്ലേനോ അത് ഇജ്ജ് പോവാതെ പഠിച്ചതല്ലേ
ഉം അത് എനിക്ക് എന്റെ ബ്രതർ എന്താ ആങ്ങളെ പഠിപ്പിച്ചന്നെ
ആ ആ അങ്ങനെ അവിടുന്ന് കൊറെേ ആൾക്കാാര് പഠിച്ചെടുക്ക്ണ്ട്ല്ലേ ആ ഗ്രൗണ്ടന്ന്
ഇപ്പളും പഠപ്പിച്ചിുണ്ടല്ലോ
ആ ആ ഞമ്മുക്ക് വണ്ടിണ്ടായാ നമ്മക്ക് പഠിക്കാല്ലേ ആദ്യ ഒരു വണ്ടി വാങ്ങണല്ലേ
സ്കൂട്ടി ഇല്ല അവിടെ അന്റെ വീട്ടില്.
ഇല്ലയ് അല്ലെ അവനാന്റെ ഇല്ല സ്കൂട്ടി ഇല്ല
ആ കൂട്ടി ഉണ്ടെങ്കി വേൻ പഠിച്ച ആഅ അത് കിട്ടൂലല്ലോ അയിൻ
അത് കിട്ടൂല ഇബട ല്ലപ്പ ഞാൻ നിക്കണേ അപ്പൊ ഇവിടുന്നല്ലേ എടക്കപ്പളേൽ പോയി അങ്ങനെ വെല്ലാതെ ന ലല്ലല്ലോപ്പൊ ആദ്യരു സെക്കനൻഡ് വണ്ടി ഇട്ത്താതില്ലേ
പത്ത് ഉറുപ്പ്യക്ക ആവൊള്ളൂ ഒരു സെക്കനൻ്ഡ് വണ്ടിക്ക്
ആന്നട്ട് പഠിച്ചിട്ട് നല്ലൊന്ന് വാങ്ങ്യതില്ലേ
പക്ഷെ അനക്ക് ഇനിക്ക് എന്റെ അഭിപ്രായം പറയയാണെങ്കിൽ അനക്ക് കാറാ ഒന്നും കൂടെ നല്ല
ആ ഹൈറ്റ് ഇല്ലാത്തോണ്ടോ
അല്ല ഹൈറ്റ് ഇല്ലാത്ത കൊണ്ടും കുട്ടികള ഉള്ളൊണ്ടും ഒക്കെ പറയാം
ആ ആ
കറാവുമ്പ ന്നനക്ക് ശെരിക്കും പഠിച്ചാലോ വണ്ടീണ്ട്
ക്കണെങ്കിൽ രണ്ടും അങ്ങനെ എല്ലെ ഇട്ക്ക
ആ ഒറ്റക്കുംഇടക്ക ഞാൻ ആദ്യം ഒറ്റക്ക ഇടുത്തീന് പിന്നെ എനിക്ക് കാറ് വേണംന്നില്ല ആഗ്രഹത്തില്
ഒറ്റക്ക് എടുക്കുകയാണെങ്കിൽ പൈസ
ഒറ്റക്ക് ഇടുക്കുകയാണെങ്കിൽ പൈസ കമ്മി പക്ഷെ രണ്ടു ഇട്ക്ക്ണതാണ് ലാഭം
രാവെ ആ ആ ഇട്ക്കാണെങ്കി രണ്ടോണ്ട് ഒപ്പം ഇട്ക്ക
അന്റെ ഹസ്ബൻ്റോ
ഇവിടെല്ലാ ഉ ഇപ്പൊ ഒരു റീൽ കണ്ടതാട്ടൊ ഞാനേ കാർ എല്ല എന്താ പോലീസിനെ കാണുമ്പോ ലൈസൻസ് എല്ലരുടെ കയ്യിലുംണ്ട് ആർക്കും വണ്ടിയോട്ടാനറിയില്ല അങ്ങനത്തെ അവസ്ഥയാണല്ലോ ഇപ്പൊ
ആ ഇനിക്കും അതെ ഞാൻ പറഞ്ഞില്ലേ എനിക്കും ലൈസൻസ് ഒക്കെ വേഗം കിട്ടി പക്ഷെ എന്താ പറയാ ധൈര്യം ഇല്ലേന്നു ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടിയ പ്പ ളാ ന്ക്ക് ധൈര്യം വന്നത്
ആ അപ്പൊ നഞമ്മളിങ്ങനെ മെല്ലെ എടുത്ത് നോക്കും അപ്പൊ നമ്മുക്ക് അങ്ങനെ
ആഹ് അത് നമ്മളെ കൂടെ നമ്മളെ നഞമ്മളത് തോന്നണ ഒരാൾ
ആഹ് ആഹ് നല്ല സപ്പോർട്ട് വേണല്ലേ
ആഹ് ഞമ്മക്കൊരു സപ്പോർട്ട് കിട്ടിയാൽ മതിയല്ലോ
ആഹ് ആഹ്
ഹലോ
ആഹ് കേക്കണില്ലേ
ഞമ്മക്കൊരു സപ്പോർട്ട് കിട്ട്യാ മതി
ആഹ് സപ്പോകിട്ട് കിട്ടിയാൽ തന്നെ നമ്മള് എല്ലോടത്തും വിജയിച്ചു
ഉം കാക്കുകെ ഞാൻ കാക്കുേലെയ് സൻസെടുത്ത അപ്പം തന്നെ ഞാൻ പട്ച്ചണംന്നില്ല ആ ഒരു ചിന്തയാരുന്നു ഹസ്ബൻഡിനന്
ആഹ് ആഹ് ആ പിന്നെ ഓല് പഠിപ്പി ച്ചപ്പ അന്ട് പഠിപ്പിച്ചുലേ അവിടെ സ്കൂളിൽ പോയിന്നോ അതോ അങ്ങനെ ഓട്ടി അങ്ങനെ പോയി ഉം ഒയിഞ്ഞ സ്ഥല ലങ്ങള് ഉണ്ടായിക്കാറല്ലേ പഠിക്കാൻ പറ്റിയ
റോ ഞായ എവിടെ അറുപത് ആറുപത് അറുപത് കിലോമീറ്റർ സ്പീഡില പോന്നത് ആഹ് പക്ഷെ ഇീ ലൈസൻസ് എടുത്താലേ പൊറത്തിറങ്ങാൻ പറ്റുള്ളൂ
ആഹ്
ഇ ഇത് കട്ട് ചെയ്യാൻ പറ്റൂല അന്റെ വാപ്പ വർറ്റേ മക്കൾ അല അലമ്പ് ഇണ്ടാക്ക ഓന് ജ്യൂസ് വേണോ
ഏ
ക മീൻ ഉണ്ടാക്കി തരാം ജ്യൂസ്ണ്ടാക്കണം പ്പ അയ്ന് വേണ്ടിയിട്ട് അടുക്കുക
ത്തണ്ടാക്കന്നത്
ഓന് ക്യാരറ്റ് കൈയില് പിടിച്ചിട്ട് നിക്ക എന്നിട്ട് ഓന് ജ്യൂസ് വേണം പറയാ
പൊയിങ്ങീങ്ങാണ്ട് അടിക്കണ്ടേ
ആഹ് ആ പക്ഷെ എവിടെണ്ട് ഓൾറെഡി ഞാൻ അടിച്ചു വെച്ചത് ഞാൻ പറഞ്ഞില്ല മീ മിക്സഡ് ഫ്രൂട്ട് ആായിട്ട് അടിച്ച് വെച്ചത അത് അത് ക്യാരറ്റ് കണ്ടപ്പോൾന് ക്യാരറ്റ് വേണം അത് ചോദിക്കുക
ഇനിയിപ്പോ പൊയിങ്ങാതെ അങ്ങനെ അടിക്ക്
ഇല്ല ഞാൻ അടിച്ചിട്ടട്ടില്ല ഞാൻ പംക്കിന് ഏർ മത്തനുണ്ട് അപ്പം രാത്രികൾക്ക് ഇനി കറിയ അത് തികയൂല ഉച്ചകൾക്ക് ഉണ്ടാക്കിയത്
ആഹ്
ഇപ്പോൾ വയ്ക്കാ ആ ഇവിടെ സമ സമയമാവുന്നല്ലേ ഉള്ളൂ
ഉം അപ്പൊ അനക്ക്ന്താ കൊറച്ച് തോനെ ക ഇണ്ടാക്കിയ എന പിന്നെ അങ്ങനെണ്ടാക്ക
അയിന് ഞാൻ പറഞ്ഞീലെ എൻ്റെ ഫ്രണ്ട് ഉണ്ടാക്കന്ന് ഓനെ കൊറച്ചുണ്ടാക്കാനേ അറിയൊള്ളൂ കൊറേ ഉണ്ടാക്കാൻ അറില്ല അങ്ങനെണ്ടാവല്ലോ
ആഹ് ആഹ്
ഉണ്ടാക്കാന അറും
ആഹ്
ഉം നല്ല രസ ഓലെ ഓലെ ഫുഡ്
ആഹ ഇനിയിപ്പ ഇപ്പ ഇണ്ടാക്കിയാ കൊറച്ച് വാാക്കിയാവും ചെയ്യൂലേ
ഇല്ല
കുറച്ചുണ്ടാക്കണള്ളൂ
ഉ കൊറച്ചുണ്ടാക്കും ച പിന്നെ രാവ നാളെ ന ഹസ്ബെന്റി ന് ഓഫനാളെ മറ്റ നാളൊക്ക അടുത്തേ ക്ക
ആഹ
അപ്പം ഉച്ചക്ക്ഉണ്ടാക്കി ബാക്കി വന്നാലും കുഴപ്പല്ലല്ലോ
ആഹ് ആഹ
നആയിക്കോട്ടെ പിന്നെ വിളിച്ച എന്നാ ശെരി ഞാൻ പിന്നെ വിളിച്ചണ്ട്